കേക്കാം ഓ അപ്പാ ലാഭപ്പണിക്ക് ചെയ്തത് ഇപ്പം കയ്ൽന്ന് നല്ല എമൗണ്ട് പോയല്ലേ
എമൗണ്ട് ആൾറെഡി അടയ്ക്കണ എമൗണ്ട് തന്നെ ഇതിലൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാ നൂറ് രൂപ കൂടുതൽ പോവുകയും ചെയ്ത് ഇനി എനിക്ക് ആ പോർട്ട ചെയണേന് എനിക്ക് പൈസയയില്ല കാരണം ഈ വഴിയിലൊക്കെ ഇങ്ങനെ ടാസ്ക് തീക്കാൻ വേണ്ടി എനിക്ക അവരുണ്ടല്ല അങ്ങനെയാണ് പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ കടയിൽ പോയി ചെയ്യണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്
ആ നമ്മള് പുതിയ സിമ്മ പോലെ എടുക്കല്ലേ അപ്പഴത്തേക്ക ആവും അല്ല ഈ പോർട്ട്യണത് ഈപ്പോ ഓർട്ട് ചെയ്യണതെ അപ്പോഴന്ന റെഡി ആവി കിട്ടൂ
ഇല്ല ഇല്ല ഇല്ല ഇതിപ്പോ എൻന്റെറ അടുത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് എനിക്ക് അത് ആവും ഈ വിവര് തന്ന പുതിയ സിമ്മിലോട്ട് ആ നമ്പർ ആവും
ആ ആ അപ്പൊ ഈ മൂന്ന് ദിവസ മൂന്ന് ദിവസം യൂസ് ചെയ്യാൻ പറ്റുവോ ഇഫ
അല്ല ഈ മൂന്ന് ദിവസം ഇപ്പൊ വി ആട്ട ആയിട്ട് തന്നെ കിടക്കു അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പൊ ആ മറ്റേ പോസ്റ്റ് പെയഡിന്റെ ബില്ല് ആ മൂന്ന്ു ദിവസത്തെ ജനറേറ്റ് ആവുംും വീണ്ടും
ആഹ ആഹ
അപ്പൊ ഞാൻ ഇത് അടുത്ത സിമ്മിലേക്ക് പോയാലല് ഇവര് ആ മൂന്ന് മാസത്തെ പൈസ ബില്ലാക്കി അവര് പറഞ്ഞിട്ടുണ്ടായിുന്ന ബില്ലാക്കി തരുമു അപ്പൊ അതും അടയ്ക്കണം
ഓ അതും അടക്കണല്ലേ ആഹ ആഹ ആഹ
ണ്ട അങ്ങനെയാണ്
ആ ആ ആ്
അതെ എന്റെ ഇത് അങ്ങനെയാണ് ഒരു പ്രശ്നം തീന്പോ അല്ലെങ്കിൽ പൈസ എല്ലാം ഒതുക്കി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അടുത്ത ഒരു വർഷം വരും അങ്ങനെയാണ്
ആഹ ആഹ ഓ
അപ്പോഴത്തേക്ക് ആ ഇപ്പ ഇനി വേറെ പ്രശ്നൊന്നുംല്ലല്ല
ഇല്ല അത് ഇനി മൂന്ന്ു ദിവസം കഴിഞ്ഞാ കിട്ടും പിന്നെ ഇതിലരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിളിിച്ചു പറഞ്ഞ ആ പെണ്ണാണ് ആ പെണ്ണ ഇപ്പം അതിനന് മുമ്പ് വരെ കോൾ എടുത്തോണ്ടിരുന്ന എന്തെങ്കില എനക്ക്ൊരു ഇഷ്യൂ വരാമ്പ ഇപ്പം അവരെ എടുക്കണില്ല
ഏത് ഏർ്ടൽ ഇത് ഇ കസ്റ്റമർ കയറോ
വി എടാ വി എട
ആഹ ആഹ ആഹ
അപ്പൊ അങ്ങനെയാണ് കാരണം ഇവരരെ പറ്റിച്ചിട്ട എാലും ജീവിക്കും എന്ന് പറഞ്ഞ അങ്ങനെയാണ് രെന്ത് പറയാൻ പറ്റ അല്ലെങ്കിൽ നമ്മടുത്ത് പറയണം ഇതേപലെ ഐ ഡി പ്രൂ്െച്ചാല് ചെയാൻ പറ്റും എന്നൊക്കെ പറ നമ്മൾ എന്ത് ചെയ്യേ ഇവക്കരു കസ്റ്റമർ അല്ലേ പോ നമ്മള് ഇർക്ക് ഇത അറിയേണ്ട ആവശ്യം ഇില്ലല്ലോ അറൻ പോലെ അവ കാര്യം നോക്കെയയാാവോ
ആഹ ആ് ആ് അങ്ങനെതേ ചിലതൊക്കെ ഇങ്ങനെയല്ല അവര് അവര ആാവശ്യത്തിന് വേണ്ടിട്ട് ചെയ്യും ഇപ്പൊ ഒാവശ്യം കഴിഞ്ഞല്ലോ
ആഹ പക്ഷെ അവളെ ഞാൻ വിശ്വസിച്ചു പോയി
അട്ടല
അതാണ് ആ കടയിലുള്ള ആദ്യം ആദ്യം കടയെ കൊണ്ടുപോയ അയാളും പറഞ്ഞത് അവളെ സാർ വിളിയിൽ നീ മയങ്ങി എല്ലെന്ന്
നിന്നെ സാർ എന്നാ വിളിച്ചേ
ആ എല്ലാരും സാർ എന്നല്ലേ വിളിക്കണേ ഈ കസ്റ്റമർ കെയറിൽ നിന്നും വിളിക്കുമ്പം അത് എന്താണ് അവിടെ ഭയങ്കര ഒരു സൗണ്ട്
ഇല്ല ഇല്ല ഒരു സൗണ്ടും ഇല്ല ഇപ്പൊ ഞാനാണെങ്കിലേ ആ ഇപ്പം എനിക്കിപ്പോ അമ്മയ്ക്കൊരു നമ്പരെ ഉണ്ടായിരുന്നേ ഇതുപോലെ ബി എ ബി എ തന്നെ അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു ആറ് മാ സം ഒക്കെ ആയി അത് റീചാർജ് ചെയ്തിട്ട് അങ്ങനെ ആഹ് ഞങ്ങള് വി വിചാരിച്ച ഇപ്പം എന്റൊരു ഫ്രണ്ടിന്റെ അടുത്തുവച്ചിട്ട് നോക്കാൻ പ ഈ ആപ്പിലൊക്കെ നമുക്ക് നോക്കൻ പറ്റുമല്ലോ? ഇതിന്റെ ലാസ്റ്റ് ഇങ്ങ റീചാർജ് ഒക്കെ എപ്പം ചെയ്ത് അങ്ങനെ ക്കെ നോക്കിയപ്പോത്തേക്ക് ഈ ഈ ജൂണില് ഇത് കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ജൂൺ വരെ ഉണ്ടായിരുന്നു ഇങ്ങനെ കോൾ വിളിക്കേണ്ടത് അങ്ങനെ ഞാൻ ഒന്ന് ഡൗ ട്ടടിച്ച് ഇവരെ കസ്റ്റമർ കെയറിൽ ഇതുപോലെ വിളിച്ച് വിളിച്ചിട്ട് ഞാൻ ചോദിച്ച് ഇതുപോലെ ഈ നമ്പർ ഇപ്പഴ് അവൈലബിൾ ആണോന്ന് ചോയച്ചപ്പോ പറഞ്ഞ് ഇതിന്റെ അ ഇതെടുത്ത ആളുടെ നമ്പർ ഏഹ് പേരും അയാളുടെ അച്ഛന്റെ പേരും പറയാൻ പറഞ്ഞ്.
ആഹ്
പറഞ്ഞ് കൊടുത്തപ്പ പറഞ്ഞ ഇപ്പോഴും ഇയാള്ടെ ഈ ഈ ആളുടെ ഇതിൽ തന്നെ ഈ സിമ്മ് ഇത് ഇരി ക്കിന്നെ, നിങ്ങൾക്ക് നൂറ്റി എഴുപ ത്തിയഞ്ച് രു ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താ നിങ്ങൾക്ക് ഈ സിമ്മ് എങ്ങനെ ട്‌ ഏഹ് ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ശരിന്ന് പറയുമ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടടാക്ട് ചെയ്യണേ ശരിയന്ന് പറഞ്ഞിട്ട് അങ്ങ് വെ ച്ച്.
വെച്ച് ആഹ്.
എനിക്ക് ഫ്ലിപ്കാർട്ടിലാണ് ഇതുപോലെ അബദ്ധം പറ്റിയെ. അവരാണെങ്കിൽ ചെയ്തു തരാം ചെയ്തു തരാം ചെയ്തു തരാം നാളെ ചെയ്യ ഇന്ന് ചെയ്യും ഇൻ നാളെ എമൗണ്ട് ഇങ്ങനെ ക്രെഡിറ്റ് ആവുന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നേ ഒടുക്കം ഈ ഈ റി ഈ റി നമ്മൾ ഈ റിട്ടേൺ ആവാനും ഇത്രയും ദിവസം കഴിഞ്ഞ പിന്നെ റിട്ടേൺ ആവൂലല്ല. പൈസന്ന എമൗണ്ട് ഇങ്ങനെ വരൂലല്ലോ ആ ദിവസം കഴിഞ്ഞതിന് ശേഷം അവര് എന്റെടുത്ത് ചോദിക്കല്ലേ നിങ്ങൾ ഇതിനന് മുമ്പ് ഉറങ്ങിക്കിടന്നാന്ന്.
ആ ഇങ്ങനെ ചോയിക്കും ഇവര് ആഹ്
ആ ഉറങ്ങി കിടന്നന്ന് ഞാ ഞാൻ ചോദിച്ചു ഞ എത്രവ ട്ടം എന്നുവെച്ചാൽ ഒ ഒരാഴ്ച്ച ഞാൻ എല്ലാ ദിവസോം ഇവരെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് കിട്ടും ഇന്ന് കിട്ടോന്നാ ആഹ് അതെ അതെ
ചെലരന്ന് പറഞ്ഞാ നമ്മളെ ച്ചിവരി നമ്മളെ സേവിക്കാനാണ് ഇരിക്കണെ ചെലരാ ഒരു ബഹുമാനത്തോടെ നമ്മടത്ത് സംസാരിക്കും പഷേ ചെലരന്ന് പറഞ്ഞാ ഇന്നലെ ഞാൻ തന്നെ രണ്ട് മൂന്ന് സെൻറ്റർകളിൽ വിളിച്ചിട്ടാണ് ഇതുപോലെ ഒരു സംഭവം ശെരിയായത് നെയ്യാറ്റിങ്കരയാണ് അപ്പം അയ്യോ അങ്ങനെ സ്ഥലവാണ് ശെരിയായത് ഒരു സ്ഥലം ആഹ് അപ്പം അപ്പോ ഇതേപോലെ ഒരാളെ വിളിച്ചപ്പാ പറഞ്ഞതെന്ന് പറഞ്ഞ ഞാ ഇപ്പം ഫസ്റ്റ് ഇതേപോലെ ഒരു പ്രശ്നം പറഞ്ഞാലല്ലേ ഇവർക്ക് ക്ലിയർ ആകു അല്ലാതെ ആദ്യമേ കേറി പോസ്സ്പ്പെടാണ് ഇങ്ങനെയാണ് മാറ്റിത്തരണം ന്നൊന്നും പറയാൻ പറ്റൂല്ല
പറ്റൂല പറ്റൂല അതെ അതെ
പറഞ്ഞപ്പ ഇവര് ചോദിക്കണ് എന്താണ് നിങ്ങളെ പ്രശ്നം പറഞ്ഞിട്ട് പോവാൻ
ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌ കൊറെ ഇതൊക്കെ എന്തോ പറയാ ഇതിനൊന്നു എന്നും പറയാ ഇല്ല നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോ പോലും നമ്മളെ ഒരുമാതിരി പട്ടിയാക്കും പോലെയാണ് അവര
ആ പക്ഷെ ഇപ്പം അങ്ങനെ നോക്ക കഴിഞ്ഞാൽ അവര് പറയായിരിക്കും ഇപ്പൊ അവർക്കും പ്രശ്നം പ്രനങ്ങളുണ്ട് എന്നൊക്കെ പറയും ആഹ പക്ഷെ അവർക്കിപ്പ പ ഇരുപത് കോോള് പറഞ്ഞതായിരിക്കും ഒരു ദിവസം
അതെ അതെ അതെ അതെ ചിലവരിപ്പം ഞങ്ങള ഇവിടെത്തന്നെ ഒരു ആന്റിയയും ഒരു അങ്കിൾ അങ്ക ഇങ്ങനെ കസ്റ്റബർ കെയർ എന്തെങ്കിലും ഇത് ഇങ്ങനെ എന്തെങ്കിലും വന്നാലേ ചൗര് വിളിച്ചു ദൈവമേയും പിന്നെ പറഞ്ഞ വെക്ക ഒന്നും കാണൂല്ല പക്ഷെ അപ്പൊ കേട്ടോണ്ടിരിക്കും നമ്മക്ക് നമ്മക്ക് തന്നെ പാവം തോന്നും കേട്ടോണ്ടിരിക്കുന്ന അവസ്ഥ അവരിങ്ങനെ സാർ ആ ഓക്കെ സാർ നമ്മൾ ശരിയാക്കാം ശരിയാക്കാം എന്നൊരു വാക്കേ പറയൂ ആ അങ്ങനെയും ഉണ്ട് ചിലോര്
ആ അവരുണ്ട് എനിക്ക് ഇന്നലെ വിളിച്ചപ്പോ തന്നെ ഈ ആണുങ്ങൾ ഇതില് പാവാണ് കാരണം ഇന്നലെ ഇപ്പൊ വിളിച്ചപ്പോ തന്നെ സാർന്ന് പറഞ്ഞ് ഇവര് കാമായിട്ട് കേട്ട് നമ്മളിപ്പ പറയണത് അപ്പ തെറ്റ് സംഭവ നമ്മൾ പറയണ അവർക്ക് മനസിലാവണംന്നൊന്നുല്ല പക്ഷെ അവരിതേപോലെ വീണ്ടും റിപ്പീറ്റ് എല്ലാം പറയും പക്ഷെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മാതിരി നമ്മൾ അവരെ വീട്ടിൽന്ന് മോഷ്ടിച്ചിട്ട് അങ്ങനൊത്തെ ഒരു സംഭവാണ് അവര് പെണ്ണുങ്ങളെ
ആ ആ ആ
ഈ അക്ഷയിലിരിക്കുന്നതായാലും ആണുങ്ങളായാലും ഇപ്പം അങ്ങനെ ചിലരുണ്ട് ഈ പെണ്ണുങ്ങളായിരിക്കും അതില് ഒരുമാതിരി നമ്മളെന്തോ കടം വാങ്ങിച്ചിട്ട് ഇവർക്ക് കൊടുക്കാത്ത രീതി
ആ അതെ അതെ അതെ അതെ അതെ അക്ഷയേല് ഇപ്പം ഞങ്ങളടെ വീടിന്റെ ഒന്ന് രണ്ടും അടുത്താണേ ഒരിടത്ത് റേറ്റ് മൂന്ന് അക്ഷയ ഇങ്ങനെ അടുത്തുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പോവാ എളുപ്പായിട്ട് അപ്പോഴത്തേക്ക് ഓരോ അക്ഷയിലും ഓരോ എമൗണ്ട് ആണ് ഒരു ഇപ്പം ഞാൻ ഇപ്പ റീസന്റ് ആയിട്ട് പോണടുത്ത് പാവം ബാക്കി രണ്ടടുത്തുവേ അവരിപ്പോ എന്തൊ ഇങ്ങനെ നമ്മള് ഈ കാർഡൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുത്താലേ അവൻ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൊൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് തരും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ
പക്ഷെ ചിലർ എന്റെ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്തുള്ളെന്ന് പറഞ്ഞാ പാവാണ് അവിടെ ഒരു ചേച്ചിയെ മിക്ക്യ പ്രാവശ്യവും ചേച്ചിമാരായിരിക്കും ഇരിക്കണേ അവരന്ന് പറഞ്ഞ് നമ്മൾ ഈ പക്ഷെ ആൾക്ക് പറയണ പോലൊന്നുല്ല ഇവര് നമ്മളടുത്ത് ചോദിക്കും എന്തെങ്കിലും ഇത് നല്ല ക്ലിയർ ആക്കി തരും നമ്മക്ക് ഇപ്പൊ എന്റെ ഒരു ആ അമ്മച്ചി ഇപ്പൊ വയസ്സായ ആൾ അവിടെ പോയാലും ഇവർക്ക് ഇത് എല്ലാം അറിയണൊന്നില്ല ഇതിന്റെ സംഭവങ്ങൾ എന്നാലും അവര് കാമായിട്ട് എല്ലാം പറഞ്ഞ് കൊടുക്കും പക്ഷെ എല്ലാരും അങ്ങനെ ആവണൊന്നുല്ല
അതെ അതെ അതെ അതെ ഹാ
ഞമ്മളും നാളെ ഇപ്പം നമ്മളും ഏതെങ്കിലും ഒരു അക്ഷയിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കേ നമ്മൾ അവരോട് നമ്മള് നേരെ നിന്നാ അവര് നമ്മളട്ത്ത് നേരെ നിക്കും
ഉം ഉം സത്യം
അതെ പിന്നെ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന സ്കൂൾ ലൈഫല്ലേ നിനക്ക് എങ്ങനെ സ്കൂൾ ലൈഫിൽ എന്തെങ്കിലും കാര്യം ഇങ്ങനെ മെമ്മറി ആയിട്ട് ഓർക്കുന്നുണ്ടോ സ്കൂൾ ലൈഫ് പിലെ
മെമ്മറി എനിക്ക് അവിടെന്ന് വലിയ മെമ്മറികളൊന്നും കിട്ടിയിട്ടില്ല കാരണം അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടില്ല ഏ എന്തോ പഠിച്ചിട്ടുണ്ട് ആ ഇതൊക്കെ മീനല്ലേ അല്ലാതെ വലിയ സംഭവംന്ന് പറഞ്ഞാ ഒന്നുല്ല എന്ന് പറഞ്ഞാ എന്തെങ്കിലും മെമ്മറോള അങ്ങനെയൊന്നുല്ല കാരണം ഞാൻ പറഞ്ഞ ഈ ഞാൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതിൽ വെച്ച് എന്നെ ആ സമയത്തുള്ള അവര് ക്യാരക്ടർ മനസ്സിലായി കാണുമല്ലോ ഈ പൺ ഈ പൺഷൻ ആ ഇല്ല പോകുല അല്ല പത്തായപ്പോഴല്ലേ ഈ കൊറോണ അപ്പം പത്ത് എക്സാം കഴിഞ്ഞപ്പം അതിന് മുമ്പ് നാലാം ക്ലാസ്സിലാണ് നാ എന്താ നമുക്ക് ഇല്ലായിരുന്ന്
ആ ആ പത്താം ക്ലാസ്സിന് പത്താം ക്ലാസ് സ് നടന്നൊണ്ടിരുന്ന എക്സാമിന് മുമ്പേ കൊറോണയയിരുന്നു നമ്മൾ കൊറോണേക്കെ ഇത് എക്സാമിനൊക്കെ പോയി മാസ്ക് ഒക്കെ ഇട്ടിട്ടല്ലേ
ആ ആ അതാണ് എന്ന് പറഞ്ഞ അതുകൊണ്ട് നമുക്ക് ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞാ ഏത് ഈ ടൂറിലായിര്ന്ന്
ടൂറില്ലേയ്ര്ന്ന് അല്ലേ ആ ആ പിന്നെ ഫംഗഷന്റെ കാര്യം എന്തോ പറയാനായിട്ട്
ഫൺഷൻ എന്ന് പറഞ്ഞാ ഞാൻ വെച്ചാ പോവൂല
ആ
കാരണം എനിക്ക് കാരണം എനിക്ക് അവിടെ എന്തോ റ്റൂല്ലാ ആരു ഇല്ല കൂളായിപ്പം എന്നാ പറഞ്ഞ് ഇപ്പ അവിടെ പോയി ഇപ്പം ഞാനിപ്പ കോളേജിലാണെങ്കിൽ എനിക്ക് അവിടെ പോയി ഒരു സംഭവം എന്നി കളി അടിച്ച് നിക്കാനും കാര്യം പറഞ്ഞോണ്ടിരിക്കാനും അവിടെ ഒരാൾ ഇല്ലെങ്കിൽ വേറൊരാൾ അങ്ങനെ ഒരിതാണ് കോളേജ് മനസ്സിലായ അവിടെ നാപ്പത് പേരാണെങ്കിൽ നാപ്പത് പേര് നമ്മള അടുത്തു മിണ്ടും പക്ഷെ അതേ സമയം സ്കൂളിൽനിന്ന് പറഞ്ഞാൽ ഭയങ്കര പാർശ്യാലിറ്റി ആയിരുന്നു
ആപാഷ്വലിറ്റിലേ ആ ആഹ്
അങ്ങനെ നിങ്ങക്കുണ്ടായന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നമുക്കുണ്ടായിരുന്നു കാരണം നമ്മ മ്മളൊക്കെ ഒരുമാതിരി എന്തോ ഒരിമാതിരി ആടിമാളെ പോലെ കാണ അങ്ങനെ കൊറേ ബാക്ക് ബഞ്ചേസ്ണ്ട് ഇവരെല്ലാം ഓരോ ഓരോ ഗ്രൂപ്പാണ് ആ അവര്ന്നെ ഇവരെല്ലാം ഓരോ ഗ്രൂപ്പാണ് മൻസിലാ സാറന്മാരല്ലേ താറന്മാരൊക്കെ എന്ത് താറന്മാരു
നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ ഇതുപോലെ പോലീസ് സ്റ്റേഷനൊക്കെ അടുത്ത് ട്ടുണ്ടായിരുന്ന അപ്പൊ ഇങ്ങനെ പോലീസൊക്കെ വരുവോ
അല്ല അവിടെ കൂടുതൽ സമരം ആ അല്ല അങ്ങനെ വരൂല സമരം കൂടുതൽ അവിടെ ഉണ്ടാകവാറുണ്ട് കാരണം പാർട്ടിന്ന് അങ്ങനെ എടക്കിടക്ക് അപ്പൊ അങ്ങനെയൊക്കെ പോലീസ് വരും അടുത്തൊള്ളൂ പോലീസ് സ്റ്റേഷൻ
ആ ഞങ്ങള അവിടെ ആണെങ്കിലേ ഈ ബോയ്സ് ഒക്കെണെങ്കി ക്ലാസ് കട്ടൊക്കെ അടിച്ച് എക്സ്ട്രാ ക്ലാസൊക്കെ കാണ ഇങ്ങനെ കട്ടക്ക് ഏ കാട്ടക്കെ അടിച്ച് നിക്കുമ്പോഴത്തേക്ക് പോലീസൊക്കെ വന്നിട്ട് ഏ പറയും പെട്ടെന്ന് വീട്ടിൽ പോടാ വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓട്ടിച്ചുവിടുമായിരുന്നു ഒരു സമയം ആവുമ്പോ അങ്ങനെ
അങ്ങനെ ഉം ശരി എന്നാ
എന്നാ